ആ പറഞ്ഞോ എന്തോണ്ട്
ആ സുഖം തന്നെ അവിടെയോ മഴ പെയ്യല്ല നല്ല മഴെയ്ത ആ നല്ല സൗണ്ട് ണ്ട് ൽണ്ടായ്ൻ്റെ കേക്കണ്ണ്ട്
ആ
ഓ ഓ അങ്ങ് ല്ല ഡിസംബറ് പോലെ ണ്ടാവുംലേ അവിടെന്നും ഡിസംബറില്ല നമ്മളിവിടെ ഡിസംബറിലാണ് മഞ്ഞ് ആ
ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പ നമ്മൾ മഴ പെയ്യുകന്നെങ്കിൽ രാവിലെ ഏ വെളുപ്പിനെയൊക്കെ ആവുമ്പോഴേ ഒരു ആറു മണിയൊക്കെ ആകുമ്പോത്തേന് നമ്മൾ എഴുന്നേറ്റ് റോഡിലോട്ട് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അടുത്ത ആള നിപ്പുണ്ടോന്ന് അറിയത്തില്ല ആ അതുപോലെ കോട ഇറങ്ങുന്ന പോലെ കോടമഞ്ഞുണ്ടല്ലോ അതുപോലെ ഇറങ്ങും
അപ്പൊ ഏട്ട ഇത് ഇങ്ങക്ക് ഹണി മൂൺ ഒന്നും പോണ്ടവശ്യം ഇതാണ് ഹണിമൂൺ മൂന്നാറ്ന്ന് പറഞ്ഞാൽ മതി
അകത്തെ ചൂടെ തണുപ്പത്ത് ഉം നല്ല രസവാ
അതെ ഇവിടെ തന്നെ നല്ല ഇതായി മൂ ഇത് മൂന്നാറ് ഇത് ഊട്ടി ഒക്കെ ഇവിടെ തന്നെയ ഉം നല്ല രസുണ്ട് പക്ഷെ എന്നും ഇതായതൊണ്ട് നിങ്ങക്ക് എങ്ങനെയാ നല്ല ഇതിപ്പ ഇതായില്ലേ ശീല ഇതായില്ല അപ്പൊ ഞാന ക്കെ വരുവാണെങ്കിൽ ആ ഓക്കെ ആ ഇത് അടിപൊളിയാ അങ്ങനെ ഇങ്ങക്ക് എങ്ങനെ ഇപ്പ ഫീലായതോണ്ട് ആ അതാണ് ഞാൻ ചോദിച്ച
ഇതിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ മഴ പെയ്ത് ഇതിപ്പോ രാവിലെ തൊട്ട് ഇങ്ങനെ നിക്കുന്ന കൊണ്ട് ഇന്നിപ്പം നല്ല പോലെ മഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകവ അപ്പ അങ്ങനെ ക്ലിയറല്ല വെളി
മ് ഓ അയ്ശരി പിന്നെ ഇതുണ്ടോ വെള്ളച്ചാട്ടം പോലെ അങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട് ആ ഞങ്ങളടെ വീടിനടുത്തൊന്നുംല്ല ഉം പക്ഷെ ഇവിടെണ്ട് ആ വെള്ളച്ചാട്ടം ഉണ്ട് പുഴയുണ്ട്
ആ പിന്നെ എനിക്ക് തോന്നുന്നു താഴെ ഭാഗത്തെ എങ്ങാണ്ട് ഒരെണ്ണം ഉണ്ടെന്നു ഞാൻ അങ്ങോട്ടും അങ്ങനെ പോയിട്ടില്ല
ഉം
ആ മറ്റേ ചെറിയ തോട് പോലെയും ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ആ ഫോട്ടോ എടുക്കാനൊക്കെ ഡാമ് പോലൊക്കെ ഉണ്ട് കൊച്ച് ടാം പോലൊക്കെ അതൊക്കെ പോയി കണ്ടിട്ടുണ്ട് മ്
സ്ഥലങ്ങൾ കാണൻ കാണാൻ അന്നേരം ഇഷ്ടംപലെ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളെങ്ങും പോകത്തില്ല. മ് മ് അത് നമ്മള അങ്ങനെയാട്ടോ ഇവിടെ തന്നെ എത്ര നല്ല ഇതൊ കൊണ്ട് പപ്പ യെടെയും കൊണ്ടോകൊന്നില്ല നമ്മള എപ്പളും കച്ചറ ഇണ്ടാക്കും പിന്നെ കൊറച്ചൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനപ്പരം പോകും എന്നാലും തന്നെ ഇങ്ങനെ ഇപ്പോ ഇത് ഇങ്ങനെള്ളത് മമ്മിയാണെങ്കിൽ എവിടെയും പോകുന്നോന്നുംല്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ പ അങ്ങനെ ആക്കിട്ട് ഇങ്ങനെ പോവാ പോവാന്നിട്ട് അങ്ങനെ കൊണ്ടോകും ന്നാലും എത്ര സ്ഥല ഓരോ പറയുമ്പോ ഞങ്ങൾ വായും പൊൾച്ചികെ ഇവിടെ അ ആ അതാണ് കുറേപേര് ഇങ്ങനെ ഓരോന്ന് നമ്മവിടെപോയി അവിടെ പോയീന്ന് പറയുമ്പം ആഹ് അതെവിടെയാ ആഹ് അങ്ങനെ. ഉമ് ഇവിടെ ഇപ്പൊ മഴയൊന്നുല്ല. ഇങ്ങനെ സാധാരണ പോലെ നിക്ക്ണ്ട്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാല്, ഉമ് ഇവിടെ ഏഹ് ഞങ്ങളവിട്ത്തെ സ്ഥലത്ത് കൊറച്ച് വെള്ളം കേറും. ഞങ്ങളവിടെ വീടിന്റെ അവ്ടൊന്നല്ല റോട്ടില് ഓ കഴിഞ്ഞൂസ് ഞാൻ ഓഫീസിൽ പോകാൻവേണ്ടിയിട്ട് അതിൽ കൂടെയാണ് ഞാൻ പോകാറ് അതിക്കൂടെ പോയപ്പോ ഉണ്ട് ഫുൾ വെള്ളം എന്നിട്ട് എനിക്കാണെങ്കിൽ പേടി തോടെതാ ചെറിയ ഓവ് ഉണ്ടാവല്ലോ ആഹ അതെതാ ഇതെതാ പിന്നെ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ഞാൻ അത് സാധാരണ പോകുമ്പോ ഞാൻ കണ്ടിന്നിരുന്നു അത് എവിടെയാണ് കറക്റ്റ് മനസ്സിലാവുന്നില്ല അപ്പൊ അതിനകത്ത് വീണ നാണക്കേട
ഇനി ഒരു കാര്യം ചെയ്താൽ മതി ആ വെള്ളത്തിൽക്കൂടെ പോകുമ്പോ ഒരു കമ്പ് എടുത്ത് വെച്ചാ മതി എന്നിട്ട് ഇങ്ങനെ കുത്തി കുത്തി പോയാ മതി
അങ്ങനെ പോകണ്ടി വരും ഒരിക്കൽ അങ്ങനെ ഉണ്ടയിനി മറ്റേതിന്റെ സമയത്ത് പ്രളയം അത് ഉണ്ടായ ടൈമില് ആ ആ ടൈമില് വെള്ളം നല്ല ഇതായിട്ട്ഞാൻ അന്ന് എനിക്ക് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടെ എല്ലാം തന്നെ പോകാണ്ടേനു അങ്ങനെ ഞാനായിക്കൂടെ അപ്പോ ഞാൻ പേടിച്ച് അടിക്കുടെ വല്ല പാമ്പ അതാണ് പ്രശ്നം അതാണോ ഒരു മോന് വീഴാൻ പോയി ഇന്റമ്മോ ഞാൻ ഞാൻ അനിയനെ കൊ കൊണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു സ്കൂളിൽ അപ്പോഴാണ് അതേ അനിയന്റെ അതെ പ്രായത്തിലുള്ള ചെക്കന വീണ് ന്റമ്മോ ഇനിക്ക് എന്തോ ആയിപ്പോയി അതിന്റെ അപ്പം തന്നെ എണീറ്റ് ഓന് ഒന്നും പറ്റീ പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മുക്ക് ൻ എന്റെ അനിയൻ വീണ പോലെ ഇനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ പെട്ടന്ന് അപ്പൊ നോക്കേഇജ്ജയ് എന്താ ഇങ്ങനാ പറയുന്നെ ആ അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ എണീറ്റ് തോന്നും അത് ഇതേ പോലെ തന്നെ ഒരു ഓവുണ്ടവിടെ അത് മനസ്സിലായില്ല അത് പെട്ടെന്ന് വീണു പോയി അതിൽ അതാണ് അങ്ങനത്തെ അപകടങ്ങളൊക്കെ വരും അതാ പേടി
മ് ഞങ്ങക്ക് പിന്നെ അങ്ങനെ വെള്ളം ഒന്നും കേറത്തില്ല
ഇവിടെ വെള്ളം കേറും കേറൂല വീട്ടിലേക്കൊന്നും വെള്ളമില്ല റോഡിൽ മാത്രം അന്ന് വെള്ളംകേറിയപ്പോയോ നിങ്ങക്ക് പ്രശ്നം ഇല്ലെ ഇല്ല ഇല്ല ഇല്ല ഞങ്ങളെ വീട്ടില് നിന്ന് തന്നെ കുറച്ച് ഹ് പൊന്തിയ സ്ഥലം ആ ഇനിയിപ്പ താഴ്ന്ന സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഉള്ളവർക്ക്ന്ന് വെച്ച് കഴിഞ്ഞ പറമ്പ് ബാക്കിലുള്ളതോണ്ട് ആ പറമ്പിലേക്ക് ഒലിച്ചു
വെള്ളം പൊക്കോളും
വെള്ളം പൊയ്ക്കോളും ആ പറമ്പ് നിറയുന്നേള്ളൂ അത് കാലിപ്പറമ്പാ അയിനോട് ആ അങ്ങന ത്തെ വിഷയം ഇല്ല നമുക്ക് ഇവിടെ ആർക്കും അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല ഇവിടെ ഈ ഒരു ദേ അങ്ങനെ തന്നെയായി ഉയർന്ന പോലത്തെ ഫുള്ള് തന്നെ അങ്ങനെ വെള്ളം കയറന്ന സ്ഥലം ഇവിടല്ല വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളം കയറും പക്ഷെ ഈ പറമ്പുള്ളതുകൊണ്ട് ഇങ്ങനെ ഒഴുകി പൊക്കോളും ആ പൊക്കോളും നമ്മള് പിന്നെ വീടി ല്ല മുൻഭാഗവും ഉയർന്നായതുകൊണ്ട് ഇനിയിപ്പ എങ്ങനെയാന്നറിയില്ല ഇപ്പൊ കൊറച്ച്താത്തീന് അപ്പൊ ആ ടൈമില് എന്നാലും ഇപ്പ പറഞ്ഞാൽ തന്നെ ഒഴുകി ആ പറമ്പിലേക്ക് പോവാനേ നോക്കൂ ഒരു കാലിപ്പറമ്പ്ള്ളത് നല്ലതാ
അത് ഇപ്പം അല്ലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വെള്ളം പൊങ്ങുന്ന എന്താണെന്ന് അറിയാമോ ഈ വെള്ളം പോകാനുള്ള സ്ഥലമില്ല ഒരുമിക്ക ആൾക്കാരും വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും മൊത്തത്തില് ഇൻ ഇന്റർലോക്ക് ഇട്ട് അങ്ങ് വെക്കുവാ പിന്നെ വെള്ളവിടാപൂന്നേ?
നമ്മളതതാണ് ഉം ഉം
പിന്നെ എവിടാ പോന്നേ അപ്പൊ കേറുന്നടത്ത് അങ്ങ് കേറും അങ്ങ്.
ഉം പക്ഷേ ഈ ഇന്റർലോക്ക് ഈ ആ അതാണ് അയിലേക്ക് ഇതാവും ഞാൻ വിയ്ക്കുന്നെ ഇന്റർലോക്ക് ശരിക്കും ഇടാത്തയാ നല്ലത്. പിന്നെ കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെ ഭയങ്കര കളറ് പോയിട്ട് ഭയങ്കര വൃത്തികെടാവും.
ഓ പെയിന്റ് അടിക്കാൻ തോന്നുന്നല്ലോ അല്ലേ?
പെയിന്റ് അടിക്കണം അങ്ങനെയ്യേണ്ടി വരും. അപ്പൊ ഇന്റെ ഞങ്ങള തൊട്ട വീടിന്റെ അടുത്തുള്ളവര് അയിന്പരം ജെല്ലി ഇട്ട്. അയിനോട് എന്താ ഒരു പ്രശ്നോവില്ല നല്ല വൃ വൃത്തിലേ ഏത് കാലം വൃത്തിയിലുണ്ടോ. ജെല്ലിലെ? കല്ല് മറ്റേ നീലക്കല്ല് പ് വെച്ചേ.
ആഹാ ആ അറിയാംറിയാം ഇവിടെ ചിപ്സെന്ന് പറയായിന്.
നമ്മൾ ഇതിന് ഇതിനാ പറയുന്നെ വ ർത്തക്കായക്ക്.
അതിനും പറയും
ഹ ഹ ഹാ ഹാ ഹ ഹാ അവങ്ങള് വാർത്തക്കായിക്ക് എന്താ ചിപ് മലയാള
മലയാളത്തിലുപ്പേരിന്ന് പറയും.
ഏത്? ഉം ആ അതോ തിന് സദ്യക്ക് അങ്ങനെത്തെ ഷേപ്പ്ലുള്ളല്ലേ.
ആ റൗണ്ടാട്ടരിഞ്ഞേ.
ഏ ഇതെയോ സദ്യക്കോ സദ്യക്ക് ഇങ്ങനെ കോണ് പോലെ ചെറിയ ചെറിയതല്ലേ? ആ വർ വർത്തക്കായി വർത്തക്കായി മറ്റേത് വർത്തക്കായി എന്ന് പറഞ്ഞ ചിപ്സ്.
ആ അതെന്നെ ഞാൻ പറഞ്ഞേ അത് റൗണ്ടിലല്ലേ അരിയുന്നെ ചെറുതായിട്ട്?
അത് സാധാരണ വർത്തക്കായി സാധാരണ നമ്മള് ബേക്കറിന്ന് വാങ്ങുമ്പോ മറ്റേ ഓണത്തിനകുമ്പോ ഷേയ്പ് ചെറിയ ചെറുത് കിട്ടവാ. അല്ല അങ്ങക്ക് അങ്ങനെല്ല അത് വേറെ ശർക്കരപ്പേരി. ശർക്കര ഉപ്പേരി കൂടെ തന്നെ വർത്തക്കായ ഉണ്ടാവല്ലേ ചെറിയ ചെറുത് കോണ് ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും
ആഹ് ഇവിടെ അതൊന്നുമല്ല ഇവിടെ ഒണ്ലി ു രണ്ടെണ്ണം ഒന്ന് ഈ പറഞ്ഞതിറെ കൂട്ട് വട്ട തീറാവുണ്ട് നമ്മള് ചിപ്സ് പിന്നെ
ബേക്കറിൽണ്ടാവ അങ്ങത്തെ ഉ ആ അവ അതണ്ട്
അവിടൊക്കെ
നിങ്ങളത് ഇതായിരിക്കും ഷ പ്പ് നമ്മളിപ്പോ ഇങ്ങനെ പറയാ ഓണത്തിനാണന്ന് പറഞ്ഞാ അങ്ങനത്തെ ഇതാ തര ഭർത്താക്കായ ഇപ്പ ഇപ്പേരിങ്ങനെ അരിഞ്ഞ പോലെ ഉണ്ടോ ആ അത്ങ്ങനെ ചെറിയ പീസുകൾ ഇണ്ടാവും മറ്റ മറ്റേത് തന്നെ സാധാരണ വർുത്തക്കായിഞാ ഇത് റൗണ്ട് ഷേപ്പ് നമ്മള് സാധാരണ ഇത് മറ്റേ ഇത് വെച്ചിട്ട് മുറിച്ചിട്ടല്ലേ കായ്ത്തു എന്തേനു മുറിക്ക ഇത്ണ്ടാക്കുന്ന വർത്തക്കായിണ്ട നിക്കുന്ന മറ്റസാനം
ആ മനസിലായി
അത് ഉ ആ അത്
എന്റെോ നാട്ടില് ഓരോ പേരുകളല്ലേ
താണ് ഓൽ സ ത്ത് പോകുമ്പോയേക്കും ഇത് പോലെ കഷ് റ്റപ്പെട ഉം
അല്ല നമുക്ക് പല ഭാഷകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത അല്ലെങ്കിൽ പോയി അവരെന്തോ പറയുന്നതെന്ന് നമുക്കും മനസ്സിലാകത്തില്ല നമ്മളെന്തോ പറയുന്നതെന്ന് അവർക്കും മനസ്സിലാകത്തില്ല
എല്ലാ പറയുനോട് കൊണ്ട് ഇപ്പ പിന്നെ കൊറയൊക്കെങ്ങനെ മന ണ്ട്
ആ എനിക്കും അതെ നേരത്തെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾീ കണ്ണൂര് മലപ്പുറം ആ ആ ഭാഷന്ന് എനിക്ക് എത്ര അങ്ങോട്ട് മനസി
മനസ്സിലാവുന്നില്ല ഇപ്പം പിന്നെ കേട്ട് കേട്ട് കേട്ട്
ഒരുമാതിരിൊക്കെ മനസിലാവും
ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആ ഭാ അങ്ങനെ ഒരു മനസ്സിലാവുന്നൊന്നുംല്ല ഇപ്പൊ പിന്നെ അങ്ങനെ ശീരായി എല്ലാ ഭാഷകും അങ്ങനെ ആഹ ഒരുപാട് പഠിച്ച വെച്ചു ചില വാക്കുകളൊക്കെ എന്നാലും ഇപ്പ പറഞ്ഞാല് നമ്മള് സാധനം നമ്മള് പറയാ ത്ത് സാധനങ്ങളൊക്കെ ഉണ്ടകൊല്ലോ അതൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കോന്ന് സംസാരിക്കണൊന്നുംല്ലല്ലോ നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നു ആ ആ ആ അവിടെയണത് ആ ശരി ന്നാ ശരി